ഹലോ
ഹലോ കേക്ക്‌ണ്ടോ ആഹ് ഉണ്ട് ഫുഡ് കഴിച്ചോ
ന്നട്ട് ക്ലിയർ കൊറവുണ്ട് ല്ലേ റേഞ്ച്ശിഷ്യു ഒണ്ടോ ചെറുതായിട്ടാണ് കേക്കുന്നെ പറഞ്ഞോളൂ
ഹലോ ആഹ്- ആഹ് ഫുഡ് കഴിച്ചോ
ഓ ഫുഡ് ഒക്കെ കഴിച്ചു
എന്താ പരിപാടി
എന്താ പരിപാടി ഇവിടെ അങ്ങനെ കെടക്കാണ് ഫ്രീ ആയപ്പോ ഒന്ന് ജസ്റ്റ് നോക്കിയതാ ഫോണൊക്കെ എടുത്ത്
ഉം ഹാ ഹാ പിന്നെ വേറെ എന്തോ ഒണ്ട് ഉം ഫുഡ് കഴിച്ചു
ഉം പറ ന്തേലും
പിന്നെ മഴയൊണ്ടോ
എങ്ങനെ
മഴയുണ്ടോ
മഴ ഇപ്പ ഇല്ല്യാ രാവിലെ മുതല് ഫുള്ള് മഴ ന്നേനീ ഇപ്പൊ ഉച്ചക്ക് ഇപ്പല്ല അവിടെങ്ങനാ ഹലോ ആഹ് -ആഹ് പിന്നെന്താ വീട്ടിലാരൊക്കെയാ ഉള്ളേ
പിന്നെന്താ വീട്ടിലാരൊക്കെയൊള്ളേ? വീട്ടില് മോള് ഞാന്
ഉം ഉം ഉം
പിന്നെ വേറെന്താണ്?
വർക്കെയ്യാണോ? അതോ
ആഹ് ജോലിയൊണ്ട്. എടാ ഒന്ന് ഹോൾ ഒന്ന് കട്ട് ചെയ്യോ?
ആഹ് എന്നാ ഓക്കെ